കുന്നുണ്ടോ
ആ കേക്കുന്നുണ്ട്
എന്തൊക്കെയ വിശേഷം
എന്താ വിശേഷം എന്താ ഇവിടെ ചായ എ എല്ലാരും കൂടി കൂടിട്ട് ചായ കുടിക്കാണ്
അതെയോ നിങ്ങള് ഈ സമയത്താണോ ചായ കുടിന്നേ
ച്ച അല്ല ഈ സമയത്തല്ല ഇന്ന് എന്താ ഇവിടെ ചന്ത ഉണ്ട് വ്യാഴാഴ്ചയാതേട്. അപ്പൊ അതൊക്കെ നോക്കി. നോക്കി ഇരുന്ന് ട് സാധനൊക്കെ വേടിച്ചിട്ട് ഒപ്പം ഫ്രണ്ട്സ് എല്ലാരും കൂടും കൂടി ഇരുന്നിട്ട് കഴിക്കന്.
ഏ എങ്ങനെയുള്ള ചന്ത ഒന്നായിട്ട് സാധന
ആ ആ മറ്റേ ഇത് വ്യാഴാഴ്ച മാത്രേ ഉണ്ടാവുള്ളൂ. പച്ചക്കറികളൊക്കെ ഉണ്ടാവും കുറെേ ഉണ്ടാവും ഓരോരുത്തരും ഓരോ ശൊ ഷെഡ് പോ ആഹ് ആ പത്ത് രൂപക്കും ഒക്കെ കിട്ടും
അതെയോ
പച്ചക്കറി ഉണ്ടാവും. ആ പച്ചക്കറി ഉണ്ടാവും പിന്നെ പൊരിച്ച പലഹാരങ്ങളും ഉണ്ടാവും. പിന്നെ വള പിന്നെ പാത്രങ്ങള്, ഫ്രൂട്സ്, ഡ്രസ്സ്ക്കെ.
ഇതൊക്കെ എല്ലാ വ്യാഴംച്ച ഇങ്ങനെ ചന്തായിച്ചിട്ടുണ്ടാവുവോ
ആ ഓരോരുത്തര് ഓരോ ഓരോ കുറെേ കച്ചവടക്കാരും എല്ലാരും കൂടി കൂടിയിട്ട് ഒരു ദിവസം അങ്ങനെ വെക്കൂലേ
അതെ നല്ലൊരു കാര്യല്ലേ നമുക്ക്. കുറഞ്ഞ വിലക്ക് സാധനം കിട്ടുന്ന പച്ചക്കറൊക്കെ ആവുമ്പോ അപ്പൊ അടുത്ത വ്യായമം വരെള്ള നമുക്ക് സ്റ്റോക്ക് ചെയ്ത് വെക്കാലോ അല്ലേ?
ആഹ് അങ്ങനെ ചെയ്യാൻ പറ്റും മഴന്നണ്ടെങ്കിൽ ഞാൻ പൊറത്താണ്. അപ്പൊ പുറത്ത് ഹോസ്റ്റല് ആണ് നിക്കുന്നത്.
അതെ നിങ്ങള് പഠിക്കയാണോ?
ആഹ് പഠിക്കയാണ് കേരളത്തിന്റെ പുറത്താണ് കേരളത്തിന്റെ പുറത്താ
അതെ എന്താ പഠിക്കുനെ?
അത് തെറാപ്പി പറയും ഒരു ഒക്കയുപേഷണൽ തെറാപ്പിയും അങ്ങനത്തെ ഒരു കോഴ്സ്.
അക്കിപ്പഞ്ചർ പോലെ ഉ ള്ളതാണോ?
ഹ് മറ്റേ ഫിസി യേ തറപ്പാറി ഒകൊറിയോ
ഓ അറിയ അറിയാം
ആ അതുപോലത്തെ ഒരു വേറെ കോസ് മറ്റേ വെയ്യാത്ത കുട്ടികളൊക്കെ ഉണ്ടാവൂലേ ഈ ഓട്ടീസം എ ഡി എച്ച്യ ഹൈ അങ്ങനത്തെക്കെ കുട്ടികള് പിന്നെ സ്ട്രോക്ക് വന്നവര് അങ്ങനത്തവരൊക്കെ ഇതാക്കണ്ട കെസ്
അതെ കോഴ്സ് കംപ്ലീറ്റ് ആയോ?
ഏ ഇല്ല ഇതിപ്പ ഞാന് മൂന്നാം മൂന്നാം വർഷം മൊത്തം ന നാലര വർഷംന്റെഈ കോഴസ്.
ആഹ ഹെ അത് കഴിഞ്ഞ അപ്പൊ തന്നെ ജോലി കിട്ടോ?
അത് കഴിഞ്ഞാൽ ജോലികിടും.
അതെ ഇയാൾ മരീഡ് ആണോ?
ഏ അല്ലല്ല
ഇപ്പൊനിങ്ങള് ഹോസ്റ്റലാണല്ലേള്.
ആ അല്ല ആദ്യകെളെ ഹോസ്റ്റ ഹോ ഇപ്പൊ പൊറ്ത്ത് ഒര് പീടി ഓണറ് അടില് മേലെ റൂം ഇട്ത്ക്കാ. ഫുഡോക്കെ ങ്ങളന്നെ കുക്ക്യ ആദ്യം വന്നപ്പോ ഹോസ്റ്റലെ നിന്നിന്നത് പിന്നെ ആ അവ്ടെ വർഡ് ത്രെ ആറായിരം രൂപക് ആ ആറായിരൂപ കൊട്ക്കണം ഫുഡിന് മൂവായിരൂപ്പെ പിന്നെ ഇവിടെ പറഞ്ഞാല് രണ്ടായിരംറുപൃ ഒരാൾക്ക് വെരൊള്ളൂ. ഒരു റൂമില് മൂന്നാൾക്കാക്കെ ന്ക്കാ.
നമ്മുടെ ഹോസ്റ്റലിൽ ഒരാൾക്ക് ആറായിരം വരുരൊ
ആരാൾക്കാരായാലും ആ റൂമിൽ ആറ് ആൾക്കാരുണ്ടാവും അപ്പൊ മുപ്പത്തിരണ്ടായിരം. പ്പ ഒരു ചെറൊ റൂമും ഒരു ബാത്റൂമ് മാത്രള്ളൂ.
എന്നിട്ട് അത്രേം പൈസ വാങ്ന്ന്ലെ
ആ ഈ പൊർത്ത് ആ അധികംല്ലാട്ത് ഇങ്‌ ഇതേപോൽ തന്നെ.
ആഹ് മ്മക്ക് ഭയങ്കെര നഷ്ടക്കൂല്ലേ നമ്മ്ക്ക് പഠിക്കുന്നെൻള്ള ചെലവ് വേറെം ഇണ്ടാവൂല്ലേ.
ആഹ് അപ്പഹ് ക്കെ ആലോയ്ച്ചിട്ട് അഹ് നല്ല നഷ്ട അപ്പൊങ്ങൾ പൊർത്ത് ഇതെ ഇതെപൊലെ റൂം ഇട്ത്ത്. പ്പൊ മൂവായിയ് റൂമിന് ആറായിരൂപ വാടകെ പശെ മൂന്നാൾക്കാര്ണ്ടായ കാ ര് ണം ഒരാൾക്ക് രണ്ടായിരൂപ അങ്ങനെക്കെ
ആഹ് അപ്പൊ നമുക്ക് ഹ് മാസ്‌ ത്തിലാണൊ രണ്ടായിരൊക്കെ അതൊ ആറായിരൊക്കെ വരുബൊ നമുക്ക്ല്ലാത്ത ത്ത ചെലവുണ്ടാവോല്ലൊ
ആഹ് മാസത്തിൽ പ്പൊ രണ്ടായിരൂപ പിന്നെ ഫുഡ് ഫുഡിന് ഇപ്പൊ ചന്ത് ഇതൊക്കെണ്ടായ കാരണം ശെരിക്കും ഒര് അഞ്ഞൂരൂപ മതി
ആഹ് ആയിനെരുടെ വാങ്ങുമ്പോ നമുക്കത്ര ചെലവ് വരൂലല്ലോ
ആഹ് ഇപ്പൊ പിന്നെന്താച്ച ആദ്യങ്ങളെല്ലാരും കൂടി ഫുഡ് കുക്കി രിന്ന് പിന്നെ ഓരോര്ത്തര്ക്കും ഓരോ ഇഷ് പലരും പല സ്ഥൽത്ന്ന് വന്നോരല്ലേ പ്പൊ ഓരോര്ത്തര്ക്കൊരോ ഇഷ്ടങ്ങളോകെഇണ്ടാവും പ്പൊ ചെലോര് രാവിലെ എന്താ കഡ്യോന്നും കഴിക്കൂല ചോറാവും തിന്ണ്ടാവ പ്പഹ് ഞമ്മക്കഹ് പറ്റൂല ആഹ് അവരൊക്കങ്ങനെ തിന്നും ചെലൊര് കഴികന്നല്ല അപ്പൊ പിന്നെ എല്ലാരും അവര്ക്ക് ഇഷ് ഇഷ്ടള്ളഹ് ണ്ടാക്കും ആഹ് പിന്നെ പ്പൊ ങ്ങനെ എല്ലാരും പ്പൊ ഒറ്റൊക് ഒറ്റക്ക് അങ്ങനെപം ഫുഡ്ണ്ടാക്കല് അപ്പൊ ന്നല്ലൊം ചെ ലവ്കൊറ് വ പ്പൊ നാട്ട്ന് നാട്ട്ലൊക്കെ പോയി വെരാച്ചാല് ഇപ്പ മോര് കറ്യോ മീകറിയോ അങ്ങനെ ന്തെലൊക്കെ കൊണ്ട്രും
അഹ്ആഹ് ആഹ് അത് നിക്കൊല്ലൊ കൊറെ
ആഹ് പിന്നെ ഫ്രിജില് വേചെയ്ഞ്ഞാല് പിന്നെ നമക്ക് വാണ്ടത് ത്രെച്ചാ എട്ത്താ മതില്ലോ
ആഹ് ആഹ് പിന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ക്ലാസ് ണ്ടാവല്
ആഹ് രാവി ലെ മുതല് വൈകുന്നേരം വരെ ക്ലാസ്ണ്ട് ഉച്ചയ്ക്ക് ബ്രേക്ക്ണ്ട് ഒര് മണിക്കൂർ ബ്രേക്ക്ണ്ട് ഞങ്ങള് റൂം പിന്നെ കോളജിന്റെ തൊട്ടപ്പർത്തായ കാരന്നം ഇവ്ടെ വെരും ഫുഡ് കയിച്ട്ട് പിന്നെ അങ്ങനെ പൊ
ആഹ് ആഹ് ങ്ങക്ക് റൂമില് ക്ലാസ് ക്ലാസ് ന്നന്നെ ബ്രേക്കിന്സമേത്ത് റൂമ് ല് പോയിരാം പറ്റൂല്ലേ
ആഹ് ആഹ് അയ്പറ്റു
അങ്ങനെ ന്ക്കാണതെല്ലെ സുഖല്ലേ റെന്റ് കൊടുക്കുന്നെരം
ആഹ് ബെടെ പ്പൊ സുഖായിറ്റ് കൊഴപ്പല്ലതങ്ങനെ പോണ്ട് പ്പ എല്ലാകൊണ്ട് സുഖ ആ ഹ് റൂൾസ്‌ സ്‌ണ്ട് പിന്നെ ഫുഡോക്കെമ്മ രാവ് ലെ തന്നെ വര്മ്പോ ഇട്ത്ത് ഓ കൊറ് കൊറ്ച്ച് വിട്ട്ട്ടാണ് ഹോസ്‌ഡ്രില്
ആഹ് ആഹ് ആഹ്
അപ്പൊ ഇതാവുമ്പോ ഞമ്മ്ക്ക്‌ വാണ്ടത് ഇണ്ടാക്കാ ഞമക്ക് ഇഷ്ടം എന്താണോ ഇഷ്ടച്ച അതുപോലെ ണ്ടാക്കും ചെയ്യാ
ആഹ് ഹോസ്റ്റൽത്തെ ഫുഡോക്കെ ആണേ അത്രേം കുട്ടിക് ണ്ടാക്കുമ്പോ ഓ. ഒര് നല്ല രസ്‌ത്ത്ല്ള്ള ഫുഡോന്നും ഹോസ്റ്റൽലങ്ങനെ പൊതുവേ കിട്ട്ല്ലല്ലോ? പ്പൊ നമ്മളെ ഇഷ്ടത്തിന് നമ്മക്ക് ണ്ടാക്കാല്ലോ
ആഹ്
ലാഭൊണ്ടാവോ ലൊ
ആഹ് വാണ് ഇപ്പ ഇവിടുത്തെ ചെല ഫുഡ് പറഞ്ഞാലൊക്കെ ഇഡ്ലി അങ്ങനൊക്കെള്ളാ ഫുളള് ഇ ഇഡ്ലി ദോശ അങ്ങനെയൊക്കെ അതൊന്നാ ആഹ് പിന്നെ ഇത് എന്താണ് ഉപ്പുമാവ് പിന്ന ആഹ് അങ്ങനെയൊക്കെയാണ് അതിപ്പോ എല്ലാർക്കും പറ്റൂല പറ്റൂലല്ലോ എപ്പളേങ്കിലും കിട്ടുമ്പോ ഒക്കെ ഇത് എടക്കടക്ക് അങ്ങനെയൊക്കെണ്ട ആഹ് ആഹ് അപ്പൊ പിന്നെ പൊറത്ത് റൂം കൊടു
ജി ഇണ്ടാവോ
കറി കൊഴപ്പല്ല ഇവിടത്തെ സാമ്പാറൊക്കെ കൊഴപ്പല്ല പിന്നെ പുളിക്കറിഒക്കെ അതൊന്നും നമുക്ക് തീരെ പറ്റൂല്ല
ആഹ് എല്ലാർക്കും ഒരേപോലെയുള്ള രുചിയല്ലേ അല്ലാലോ അപ്പൊ നമ്മൾ ഹോസ്റ്റൽല് നിക്കുമ്പോ അങ്ങനാട് നിക്കണ്ടി വരൂല്ലേ. ഇപ്പൊ കൊറേ ആയോ റൂമിൽക്ക് മാറിട്ട്
ആഹ് ഞാനിപ്പോ ഇങ്ങട്ട് ഫസ്റ്റ് വന്ന ടൈമില് ഒര് നാല് മാസം ഹോസ്റ്റൽല് നിന്നു. പിന്നെ അയ്‌നേ ഷം പിന്നെ റൂമ്ക്ക് മൊളം പുറത്ത് മാറി. പിന്നെ ഇവടെ മീനൊന്നും കി ഇവ്ട്ത്തെ മീൻ പറഞ്ഞാല് കായൽ മീനാ അത്
ഏഹ് നമ്മളെവെട്ത്തെ ഫ്രഷ് മീനൊന്നും കിട്ടൂല?
അത് അ അതൊന്നും കിട്ടൂല്ല. അതൊക്കെ ഞങ്ങള് നാട്ട്ന്ന് വരുമ്പോ കൊണ്ട് വരലാ.
ആഹ് അപ്പം മീനൊക്കെ കഴിക്കാൻ പൂതിയാവൂല്ലേ? നല്ല സാധനൊക്കെ കയ് ക്കോ? നമ്മളെ നാട്ടില് കിട്ടുമ്പോൽത്തെ ഫ്രഷ് സാധനങ്ങള് കിട്ടോ? അല്ലെങ്കിൽ ഫുള്ള് പാക്ക് ചെയ്ത് വരുന്ന ഐ റ്റായിക്കോ?
അല്ല ഇവര്ത് മീന് പറഞ്ഞാ കായൽ മീൻ പർഞ്ഞ ഒരു വള്ളൊക്കെ ഒരുമാതിരി ഇവിള് വള വളർത്ത്ണ മീനാ. ഇവര് ഇങ്ങനെ അ പ്പൊ അതിനൊരു മണും. പിന്നെ അവര് കൊറെ വേസ്റ്റൊക്കെ ഇട്ടൊട്ത്തിട്ടല്ലേ അതിനെ ഫീഡിയ്യാ അപ് ആഹ് അപ്പൊ പിന്നെ
ട്ടും താമസിക്കുന്ന ആൾക്കാര്ക്കെ ശരിയാവല് ഉണ്ടാവൂ ല്ലേ
ആഹ് ഞമ്മക്ക് അതൊന്നും പറ്റൂല്ല. അപ്പൊ നാട്ടിന്ന് വരുമ്പോ ഇപ്പ മീന് മസാല ആക്കിട്ട് കൊണ്ടുവരും. ഫ്രീസാ നല്ല ഫ്രീസ് ആക്കിട്ട് ഇതാക്കും. എന്നിട്ട് ഇവടെ വന്നിട്ടത് ഫ്രിഡ്ജില് വെ ക്കും. വാണ്ടത് ഇട്ത്ത് ഇങ്ങനെ പൊരിക്കും.
ആഹ് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റാണെ സുഖാണല്ലോ. ചിക്കൻ ഒക്കെ എങ്ങനാ? മാൾലൊക്കെ. ചിക്കനൊക്കെ ഫ്രഷ് കിട്ടോ?
ചിക്കൻ ഫ്രഷ്ണ്. പക്ഷെ ഇവട്ത്തെ ചിക്കൻ പർഞ്ഞാ മഞ്ഞ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഇവര് കുറേ നേരം ഒക്കെ പൊർത്ത് ഇങ്ങനെ വെക്കും. ഒരു ഇപ്പ തീ നാര് ഇവര് അല്ല സ്‌കി ആഹ് സ്കിന്ന് ഒക്കെക്ക ചെൽപ്പോ സ്കിന്ന് ണ്ടാവും. കാലും വെര്ലോളൊക്കെ ണ്ടാവും. പിന്നെ ഓലങ്ങനെത് മഞ്ഞപ്പൊടിഒക്കെ ഇട്ടിട്ട് അവ്ടെ തൂക്കിങ്ങനെ കൊർച്ച് ഞമ്മൾതൊക്കെ നാട്ടില് ന്ന് പർഞാല് അപ്പ തന്നെ പോയിറ്റ് ക ട്ടെയ്ത് തര്ല്ലെ. ഇവടെ കൊർച്ച വ്ടെ വെച്ചിട്ട്ണ്ടാവും.
നമ്മളെ നാട്ടില് ഉള്ള ഒരു ഇതുപോലെ വേറെ പൊർത്ത് പോഴാ കിട്ടൂലല്ലെ
ഏഹ് ഇല്ല അപ്പൊ ഇവട്ത്തെ വേടിക്കാനൊര് മനസ്സ് ഇണ്ടാവലില്ല. പിന്നെ ചെറിയ നാ ഫുള്ള് എല്ല് പോലെയൊക്കെ കൊ എറച്ചി ഒന്നും അധികം ഉണ്ടാവലില്ല.
ആഹ് ആഹ് എന്തോ മരുന്നൊക്കെ കൊടുത്ത് വരുന്നതായിക്കല്ലോ.
ആഹ്. പിന്നെ എന്താ വച്ചാല് നമ്മക്ക് എത്ര വാണ്ട്യ ഇപ്പൊ കാ കിലോ മതിയെങ്കി കാക്കിലോം കിട്ടും. വാണ്ടത് എത്രേ ച്ചാ അത്ര കിട്ടും ഇവടെ. നാട്ടില് പിന്നെ അങ്ങനെ എവിടെങ്കിലൊക്കല്ലേ കിട്ടൊള്ളു. ഇവടെ പിന്നെ ഇക്ക് പ്പോ കൊറ് ഞാൻ ഒരാൾക്ക് ഇണ്ടാക്കുമ്പോ ഇൻക് എത്രേ വാണ്ടെ കാക്കിലോം മതി. അപ്പ അതിയേറ്റ് ക്ക് കറിണ്ടാക്കാ പി ന്നെ വല്ല ബി മന്തിയോ കഫ്സേ എന്തെലൊക്കെ കൊറച്ച് ഇണ്ടാക്കാൻ പറ്റും.
അവിടുത്തെ ഫുഡൊക്കെ എങ്ങന? ഹോട്ടല്ള്ള ഫുഡൊക്കെ? നമ്മളെ നമ്മളെ ഒരു സ്പേസിലുള്ള ഫുഡ് കി
ഏയ് അല്ല ഇവട്ത് ഇവിട്ത്തെ മെയിൻ ആൾക്കാര് ചിക്കൻ റൈസ് പിന്നെ ചിക്കൻ നൂഡിൽസ്
നമ്ക്കാ അതെയോ നമ്മള് പൊർത്ത് പോയി നി നിക്കുമ്പളും അയിന്റതായ പ്രശ്നങ്ങളും ഉണ്ടാവു ലേ. ഭ
ആഹ് അത് ണ്ട്. അരിയൊക്കെ പറഞ്ഞാല് മറ്റേ ഈ യമ്മള് പച്ചരി പോൽത്തെ അരിയൊക്കെല്ലേ അങ്ങൻത്തൊര രിയാ. ആഹ് ചോറിന്
ആഹ് നമ്മളെ വീട്ടില് ണ്ടാക്ക്ന്ന നമ്മള ഉമ്മ ണ്ടാക്കി തരുന്ന ഭക്ഷണത്തിന്റെ അത്ര ഒ ഉണ്ടാവൂല ലെ പോറത്ത്ന് നമ്മള് ണ്ടാക്കി കഴിക്ക്മ്പളും
ആഹ് വീട്ടില് പോയ വീട്ട് വെറുതെ അപ്പളാ വീട്ട്ത്തോരെ ഫുഡിന്റെ ഒക്കെ വല അറിയാ
അതെ അതെ ഇങ്ങനെ വിട്ട് നിക്കുമ്പോ
ആഹ്
നിനക്ക് ലീവ് ഉണ്ടാവോ നാട്ടിൽ വരാന്
ആഹ് ഞങ്ങക്ക് ഇപ്പോ രണ്ടാൻ ശനി നാലാൻശനി കോളേജ് ണ്ടാവൂല ഇപ്പൊ ശനി ഞായറും വീട്ട് പോയിറ്റ് വരും പിന്നെ ഇങ്ങനെ എന്തെങ്കിലുക്കെ ലീവ് പോ ഓരോ സെലിബ്രേഷൻ എന്തെലോക്ക വരാച്ചാല് പത്തീസം അൻജീസം ലീവൊക്കെ കിട്ടും പിന്നെ ഇവിടെ നല്ല മെയ് മാസക്കെ വന്നാ നല്ല ചൂടാ അപ്പൊ ഒരു മാസൊക്കെ ഞക്ക് തരും ഇപ്പൊ ഇവിടെ നാട്ടില് നല്ല മഴ ച്ച ഇവിടെ നല്ല വെയില ഇപ്പ ടക്ക് അപ്പളങ്കിലൊക്കെ മഴക്കാറ്ണ്ടാവും ഇന്ന് ഒരു മഴക്കാറ്ണ്ട്
ആഹ് ഇവിടെ ഇപ്പൊ മഴക്കാല ആണെങ്കിൽ പൊതുവേ ഈ ജൂൺ മാസത്തിലൊക്ക നല്ല മഴല്ലേ ണ്ടാവല് അത് വെച്ചുകൊമ്പോ ഇപ്രാവശ്യം കോറവാ നല്ല കാലാവസ്ഥ മാറിണ്ട്
ഈ ഇ ഇപ്പൊങ്ങന നാട്ടില് എങ്ങന ഇപ്പ നല്ല മഴ ണ്ടോ
ഇല്ല ഇല്ല മഴ ഇന്നൊക്കെ വെയിലന്നെ
ഏ
മേനയാന്നോരു മഴ കിട്ടീനും അല്ലങ്കി വെയില വെയില മഴ പെയ്തോണ്ട് ക്കുമ്പോ വെയില് ണ്ടാവുമ്പോ ഭയങ്കര ചൂടാ
ആഹ്
പൊതുവെ ഈ കാലത്തൊക്കെ നമ്മള് സ്കൂളൊക്കെ പഠിക്കുന്ന കാലത്ത് രാവില തോടങ്ങും മഴ നിക്കൂല
ഉം
പ്പോ അങ്ങനയൊന്നുല്ല
നല്ല കുറവാ മഴ പെയ്യൽ
ആഹ്
ഇവിടെയും ചൂടൊക്ക ക്കെ തന്നെ ഇപ്പ മഴ പെയ്തിട്ടില്ലെങ്കിൽ മഴ പെയ്താലും അങ്ങന തണുപ്പുള്ളോരു കാലാവസ്ഥ കിട്ടുന്നില്ല
ആഹ് വെയില് ണ്ട്ലെ
ആഹ് അതെ
ആഹ്
നിനക്ക് അവിടെ എപ്പളാ മഴന്റെ സീസണ്
ഡിസംബർ ഒക്കെ ആഉം
ആഹ് ഡിസംബർ അപ്പൊ തണുപ്പോ
തണുപ്പ് പറഞ്ഞാല് ഏഹ് ജൂണ് ജൂലൈ സോറി ജനുവരി ഫെബ്രുവരി ഒക്കെ ആവുമ്പോ തണുപ്പ് ഇവിടെ അതല്ലേ ഇവടെ രാത്രിയാലും അധികം തണുപ്പന്നെണ്ടാവൽ അങ്ങനെ മീൻസ് പൊറത്ത്ക്ക് അപ്പെറത്തെ റൂമ്ക്ക് ഒന്നും പോവാാൻ പറ്റൂല അത്രയ്ക്കും തണുപ്പ്
ആഹ് ആഹ് ആഹ് നമ്മളവിടെ പിന്നെ എപ്പോഴും രാത്രി പകലൊക്കൊയാലും ചൂടായാൽ ചൂടന്നെ തണു പ്പായ തണുപ്പ്
പിന്നെ ആഹ് ഓക്കെ ശരി
ആഹ്